ആഹ്, എന്താണ്ട് മോളെ വർത്താനൊക്കെ?
സുഖാണ്.
ആഹ്, അത് കേട്ടാ മതി.
ഉം
ഉം ഉം എന്തായി ഭക്ഷണം കഴിച്ചോ?
ഭക്ഷണം കഴിക്കാണ് മോക്ക് കൊടുക്കേന്.
അന്താ നേരം വൈകി?
ഉമ്മ കൊർച്ച ഡ്രസ്സ്ക്കൊ അടിക്കാണ്ടയ്ന്.
ഓ ഓ.
ഏ ആഹ് ആ ആ പിന്നെ റസ്
എന്തൊക്കെയെ സ്പശിക്കുന്നു ഏഹ്
ഇന്നെന്താ സ്പെഷ്യൽ ഇടോ ഒന്ന് ഇതാ ചോറ് സൂതക്കറി ആഹ് കേബേജ് ഉപേരി, സൂത പൊരിച്ചത്, പപ്പടം പൊരിച്ചത്, ഇത്ര ന്നെയൊള്ളൂ.
അവടെന്താ സ്പെഷ്യല്?
ഇവടെ സോയാബീ പൊരിച്ചത്ണ്ട് മത്തി പൊരിച്ചത്ണ്ട്. പിന്നെ മത്തൻന്റല താളിച്ചത്.
മത്തൻന്റെല താളിക്ക് ആഹ് ആ പൊളി പൊളി. അൻക്ക് മീനൊക്കെ പറ്റിയോ? മണം.
പച്ചക്കറി ഒന്നങ്ങനാ കൂട്ടൂല്ല.
ഏഹ് അടുപ്പത്തെന്താ വെച്ച്ക്ക്‌ണോ? സ്മെല്ല്
പച്ചക്കറി വല്ലാതാ കൂട്ടൂല്ല.
മീന്
മീന് കൂട്ടും പച്ചക്കറി മത്തൻന്റല ന്നും ഇൻക്ക് വല്ലാതെ ഇഷ്ടല്ലാ.
കയിക്കും ഗർബാല്ലേ മീനാ പറ്റാത്ത് എല്ലാർക്കും.
മീനക്കോ ഞാൻ കൂട്ടല്ണ്ട്.
ആഹ് ആ
മത്തല്ല അതേ കൂട്ടയില്ല അങ്ങനത്തെ എലകളൊന്നും കൂട്ടുല്ല
കൂട്ടൂല ഉം. അത് നല്ല കാര്യ അതേല്ല മത്തന് എങ്ങനാ താളിച്ച് മ്മ മത്തൻന്റെ താളിച്?
മത്തന്റെ എലേ
അതെ തൂമ്പല എടുക്കാ.
അത്ൻക്കറിയില്ലാ അത് അവിടുന്ന് കൊണ്ടര്നെണ്.
ആഹ് ണ്ടോ കരിഞ്ഞു മണക്കുന്നേ
പിന്നെന്തൊക്കെയാ
എന്നിട്ട്
ഇ സ്കൂൾ മുല്ലേ ആറഴ്ച്ചന്
മക്കളൊക്കെ എന്താക്കുക
മക്കൾ ഇത ഇവിടെ ടി ക്കണ
സ്കൂളൊന്നുംല്ല
ഉംഇന് ഞാറയിച്ചല്ല ഓള ഓൺലൈൻ ക്ലാസ്സ്ർ
ആഹ്
ഓൺലൈൻ ക്ലാസില ചെർത്തിട്ടുണ്ട് അറബി മലയാളം
ആണ് കഥകൾ ഉം ഉം എന്നാണ്പ്പ എന്റെ ഡെലിവറി ടെയിറ്റ് വരുന്നത് എന്നാണ് ഡെലിവ
അ ഒറ്റക്
മോക്കോ ഏ എത്രയാണ്
ഞ ഹോംകെയർ കടെ നോക്കിണ്ടോണ് പോയി നിക്കണോടത്തെ നിക്കണോടത്ത് നിക്കണേ
ആഹ
ആ ഒരു മാസത്തിന്
ഒക്ടോബറിലേ കാരവര്ല്ലേ?
ഉം ഒക്ടോബർ ഫസ്റ്റ് അഞ്ചാന്തിക്ക ഐറ്റാഡേറ്റ് ആഹ
ജൂലൈ ഒ ഓഗസ്റ്റ് ആഹ ന്നിട്ടാ
നിർത്താൻ പറയണ്ടല്ലേരു
ആ് ഉ
റിസ്ക് ഇത് റിസ്കണല്ലോ റെസ്റ്റ്ബഡ്രസ്റ്റ് ആകുമ്പോളേ
മോന തെരട്ടല്ലേ
ഇൻചക്ഷൻ വെച്ച് ഇങ്ങനെ ആക്കണണ്ട് ബെഡ് റെസ്റ്റ്ആവുമ്പള് നിക്കിവിചാരിച്ച്
എല്ലാ മാസവും ഇൻചക്ഷൻവെക്കണം
ഇൻജക്ഷൻഇപ്പകയ്ഞ്ഞ് ഏഴ്ആയി ലെ -
ഇനി വേണ്ട
ആ ഒക്കെ
ആ അങ്ങനെ തന്നെ രണ്ടാളെിലും അങ്ങനെ തന്നെ ഉണ്ടായിനൈ
ആദ്യത്തിന് കൊയപ്പൊന്നില്ലെനിരണ്ടാമത്തേന് ഇഞ്ചെക്ഷൻ വെച്ചോണ്ടന്നെ അയ്നിം
ഉ
പോകൻ ലെഗുളികിയൊക്കെ ഉണ്ടാവും
ആഹ ആഹ ഉ
അങ്ങനെ ബോക്സ ആക്കി തരുഓല്
ഉം അങ്ങനെയണല്ലേ?
ഉം
പിന്നെ എന്തോര് ഓർക്കുങ്ങല് ഈ സമയം ഒറങ്ങ്ന്ന സമയ ആയതോണ്ടെ ആ ആഹ ഭയങ്കര ഒർക്ക്തുങ്ങൽ ആഹ അതെ ചെറുതായിട്ടും വൽ തായിട്ടും ഉ ചെറുതായിട്ടും വലുതായിട്ടുംണ്ട് അവിടെ അനക്ക് ഉറങ്ങാൻ കയില്ല അനക്ക് വെറും കെടത്തയതു കൊണ്ട് ഞാൻ ഒർക്ക് വരുന്നുണ്ടാവില്ലലെ?
ഒറക്കം വരൂല അതിന് ചെർതും ഒന്നും തീരെ ഒറങ്ങൂല
ആഹ നോക്കീ കൊണ്ട് വയ
മാ കോർങ്ങിനെ തലവേനെ
ആ അങ്ങനെണ്ടോ?
ഉം
ഉം ഉം വയർമലൊക്കെ ചാട്ണെ നോക്കിക്കോണ്ടി.
ഓ
മൂപര് വിളിച്ചിനിയോ?
വിളിച്ചൊക്കെ ചൈതിന്നു.
ഉം ഉം വരോ ഡെലിവറി ആവുമ്പോത്ത്ന്
ഏ ഹ് പ്പൊത് ഓ ഇപ്പൊ ഇനി വരല്ണ്ടാവൂല്ല ഇനിപ്പ മ്മള അങ്ങോട്ട്പോവും കൊർച്ച് കഴിഞ്ഞാല്
അങ്ങട്ട് പോവുല്ലേ അവിടെ സെറ്റിലാവാ?
ഏ ഹ് സ്കൂള് ള്ളല്ലേ വെക്കേഷൻല് അങ്ങനെ പോകാൻ പറ്റുള്ളു സ്കൂള്ണ്ടാവുമ്പോഅനെ രണ്ട് മൂന്ന് മാസത്തിന അങ്ങനെ പോകണം.
ഏഹ്
മൂന്ന് മാസത്തിനങ്ങനെ പോവാൻ പറ്റൊള്ളൂ
ആഹ് അത് ശരി ഉം ഉം മ് ഇപ്പ എത്ര മാസം ഇന്ന് മൂന്ന് മാസോ?
ത്താളിം ചേർത്താനായല്ലോ
ഉം ചെറുതിനെ ചേർത്താനായി അമ്മായേ എവിടെ പോയി അമ്മായി
അമ്മായിനെ വിളിക്ക്ണ്‌ ത
വേണ്ട വേണ്ട പറ്റില്ല സോറി എന്നിട്ട് സോറി സോറി ഉം ബാഗ്രൗണ്ടേ ന്റെ ഫോണ് തിരെ പറ്റൂല്ല ഫോണ് വേം കട്ടായി പോവും ഉം ന്നട്ട് അങ്ങനെക്കെയാണ് കഥകള്ല്ലേ
ഉം
അമ്മായിമ്മ വിളിക്കലില്ലേ വരല്ണ്ടോ വന്നിഞ്ഞോ
വിളിക്കല്ണ്ട് മോളെ ബർത്ഡേക്ക് വന്നീനി
അ ആഹ്
ന്നോ സധങ്ങളെക്കേറ്റ് വന്നി ഡ്രസ്സ് ദെക്കേറ്റ് വന്നീനി
ഏഹ് ചെർതിന്റെ
ചെർതിന്റെ അല്ല മൂത്തിന്റെ
ങ് ങ്
നീ ടുറൊക്കെ പോവലില്ലേ ഇപ്പം
ടുറൊക്കെ പോയി ഇനി ഇ ഡിസംബർല് കഴിഞ്ഞ ഡിസംബർല് പോയിട്ടേള്ളു അയിന്റെക്കെ ക്ഷീണം മാറുന്നേള്ളൂ ഉം ഹ്
വയനാട്ട് പോവാർഞ്ഞ്ട്ട്
ക്രിസ്മസ് പൂട്ട്നെ അത് പോ പോയി ഇവിടെ വയനാട് എത്തിയില്ല എന്താണ്അയിന് പറയാ ആഹ് ഒന്നുല്ല അവിടെങ്ങനെ എന്തോ ഒരു സ്ഥലം
ഉം
ഉം ഹ് പിന്നെ ന്നട്ട് രാവിലെ എന്തേന്നു ഫുഡ്
രാവിലെ പുട്ടും കടലിം
എഹ് ആഹ് അങ്ങനെ തള്ളന്നെ വട്ന്നങ്ങനെ വെർതെല്ല തള്ളി മറിക്ക്ണേ ഉം ഉം ഇത്രാണ് സംഭവങ്ങളൊക്കെ കെട്ക്ക്ണല്ലേ
മോ പ്പത്രലാ ഒമ്പയിലോ
ആഹ് മോന് ഉം മൂത്താള് ഒമ്പെല് ചെറ്ത് പ്പൊ അഞ്ചില് ഉം രാത്രി ഇനി എന്ത ഭക്ഷണം ഉണ്ടാക്കണോ?
രാത്രിക്ക് തൊക്കെണ്ട്
ഇപ്പ അവിടെത്തന്നെല്ലേ ഇപ്പ റിസോർട്ട് അവിടെതന്നെ അല്ലേ
ഉം
എന്താ പൂവുണ്ട് നല്ലമണം പൂവുണ്ടോ
കൊഴപ്പൊന്നും ഇല്ല കച്ചോടം കാര്യങ്ങളൊക്ക് ഇണ്ട്
ഇണ്ടല്ലേ പിന്നെ എന്നിട്ട് എന്തണ് വിശേഷം അങ്ങനെയ വിളി ഇമ്മ ഉറക്കനെ ഉറങ്ങ് ഉറക്ക് വിടക്കുവോ എവിടിക്കോ എടിക്കോ ഇടക്കോ വരുന്നുണ്ട്
ഉം
എനർജി ഒക്കെ എവിടെ പോയി ഫ്രണ്ട്‌സാള് ഇങ്ങനെ ഓരോരുത്തര് ഇങ്ങനെ വിളിക്കേരുന്നു
ഇതുവരെ വിളിക്കാവൂലെ
ഉം പരിപാടി ഇല്ലേ കൂടണ്ടേ നമുക്ക്
ഉം കൂടണം
ഇങ്ങനെ ആകുമ്പോ നമക്ക് എങ്ങനെ വരാൻ കഴിയും നോക്ക് ഇങ്ങനെ കൈയ്യെങ്കി വെരണ്ടി
ഉം
വരുമ്പോ എന്താ കൊണ്ടര എനിക്ക്
വരുമ്പോ എന്താ വേണ്ടേ
ഹി ഹി പറയ് ചങ്ങായിച്ചിക്ക് എന്താ കൊണ്ടരാ
എന്താ ഇഷ്ടന്ന് പറയ്ന്നെ കൊണ്ടരാ
ഓഹ് എനിക്ക് ഇഷ്ടം പറയണ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടണെ ചോക്ലേറ്റ് കേക്ക് ഇഷ്ടാണ് പിന്നെ ലൈ റ്റ് മിൽക്കി ചോക്ലേറ്റ് കേക്ക് ഇഷ്ടാണ് പിന്നെ ഇനി എന്താ ബ്രോസ്റ്റ്-
അങ്ങനെങ്ങ വാങ് നല്ലാം വാങ്ങോ പൊർത് ന്നങ്ങനെ പൊർത് ന്ന്ങ്ങനെ വാ എന്തോക്കും ചോക്ലേറ്റ് ഒക്കെ കേക്കൊക്കെ
ആഹ് അങ്ങനെ കഴിക്കാൻ പോകും
ഉം
മക്കൾ ഇതേമാതിരി ഫുട്ബോൾ കളിക്കാൻ പോയ അല്ല കാണാൻ പോയ ഗ്യാബ് ഒക്കെ നമ്മള് പോയി കേക്ക് അങ്ങനെ ഒരു ദിവസം രാമനാ അല്ല നമ്മള് അടുത്തുള്ള സ്ഥല അങ്ങാടിക്ക് പോയി വാങ്ങി ഉം
ഉം നല്ല പൂരം മക്കള അപ്പോത്തിന് പകുതി ഫുട്ബോൾ അല്ലേ ഫുട്ബോൾ എന്തോ ആഫ് ആവുമ്പോ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നപ്പോ നമ്മളെ കാണ്ല്ല ഹ് പിന്നെ ഐറ്റങ്ങള് പോയി അവിടെന്ന് പോയി ഇരുന്നു മുത്തനോട് പറഞ്ഞങ്ങനെ സൂചിപ്പിച്ച നമ്മള് ചിലപ്പോ പോകുട്ടോ പുറത്ത് ഉം ഉം വേറെ ഫുട്ബോൾ - ഓൽക്ക് കുഴപ്പൊന്നില്ല അങ്ങനെ ഓൽക്കുള്ള കേക്കയിട്ട് ഇവിടേക്ക് വന്ന് നമ്മളെ നമ്മ- ന്ന് കഴിച്ചു എല്ലാവരും കേക്ക്‌ കഴിച്ചു അടിപൊളി നല്ലാ രസുണ്ട് ഉം ഉ ഉം
ഏഹ് അങ്ങനെ കേക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കെല്ല എപ്പോഴുങ്കിലും ബർത്ത്ഡേയ്ണ്ടാവുമ്മള് വാങ്ങുക ബർത്ത്ഡേ ഒക്കെണ്ടാവുമ്പളെ വാങ്ങുള്ളറിയാ
ഏഹ് ഇഷ്ടല്ല
അവർ പോയ്ക്കില്ലല്ലോ പിന്നെ ഇഷ്ടാണ് വിളിച്ചവര് കൊണ്ടുന്ന് തരും അങ്ങനെ ഓർഡർ ചെയ്യും
ഓഹ് ആഹ് ആഹ് ആ ആഹ ഓഡർ ചെയ്യതണ്ടല്ലേ
കേക്കിനോട് പറയുമ്പോ ഒരു മോഹാണ് എനിക്ക് വോന അണ് എനിക്കഷ്ട്ടായി എത്രത്തോളം എത്ര തോ ഒരു ആറത്തി പണ്ടാറ കേക്കിനോട് പിന്ന ഇമ്മനോടൊക്കെ അന്വേഷിച്ചന്ന് പറയ്
കുറെ കേക്ക് തിന്നാൻ പാടില്ല പഴയ കൂട്ടുണ്ടാക്കാൻ അങ്ങനെ ഇങ്ങന എന്റെപ്പക്ക്‌ പറ്റില്ല കേക്ക് പറ്റില്ല
എൻ എന്തേ?
അത് നല്ലതല്ല ഹെൽത്തില്ലല്ലോ
ആഹ് ശരിയാ ഹെൽത്തില്ല പഞ്ചസാര ആണ്
മധുരാണ് ഷുഗർ അടി
ഉം ആഹ് അത് ശരിയാ ഷുഗർ അടിച്ച് വരും ഇനിക്ക് കേക്ക് വല്യ മധുരഷ്ടല്ലെങ്കിലും പക്ഷെ കേക്ക് ഇഷ്ടാ കേക്കിന്റെ മധുരം ഭയങ്കരഷ്ടാ
ഉം
ഇപ്പ പോയിനോ ഇന്ന്
ആഹ് ഇപ്പൊ പൊറത്ത് പോയതാ ഇവടെ
ഉം ഉം ഉം അപ്പൊ അങ്ങോട്ട് പോവല്ലേ ചെയ്യാ?
ഏഹ്
അങ്ങോട്ടേക്ക് പോവല്ലെ അപ്പന്റെ ഇതിലേയ്ക്ക്
എന്ത് അങ്ങട്ടല്ലേ ഇപ്പൊ വേറെവ്ടക്കൊ പോയതാ
ഫ്രണ്ട്സാളെ കൂടെ
മീറ്റിംഗ് ഇണ്ട്
ഉം ഉം ഉം
ഒരു കമ്പനി ഉണ്ടല്ലോ കമ്പനിയൾ ഇണ്ടല്ലോ
ഉം ഉം ഉം ഈ എന്താ പണീ അമ്മനോട് അന്വേഷണം പറയ്ന്നാല് മക്കളൊക്കെ എന്താക്കാ
ടി വി കാണണ്ടവിടെ ചെറിയാൾക്ക് ചോറ് കൊടുക്കേനി ഇനി ചോറ് കൊടുക്കാൻ
അപ്പോ ഇനി എണീക്കാൻ പറ്റൊ അനക്ക്
നീക്കാ ഇപ്പൊ ഒര് ആറ് കഴിഞ്ഞപ്പോ ഇങ്ങനെ കൊറേശെ ഇങ്ങനെ ഔത്ത് നീച്ചട്ക്കും
ഉം ഉം ഉം ശ്രദ്ധിച്ചോണ്ടി ഉം വയറും
അപ്പൊത്തിന് ആക്കിവെക്കും കഴിച്ചിട്ട്
ശെരി എടി എന്നാ വിളിക്കാ
ആഹ് ആഹ്
ഓക്കെ ഓക്കെ ബായ്